ഹലോ
ആഹ് എന്താ വിശേഷം
പറ പറഞ്ഞോ
സുഖാണോ
സുഖവാ
ഉം എന്താ ഒറക്ക് വരണണ്ടോ
ഉറക്ക ഇപ്പ ഉറങ്ങാൻ സമയൊന്നും ആയില്ല
എപ്പഴാ കിടക്കല്
എനിക്ക് അങ്ങനെ ഒന്നുമില്ലാ ഒറക്കം വരുമ്പോ എപ്പഴാ വെച്ചാ പോയിക്കെടന്നൊറ
ആഹ്
ഇപ്പ ഉറങ്ങിപ്പ ഒറങ്ങുവോ
ഏഹ്
ഇപ്പഴാണോ ഒറങ്ങുവാ
ഓ ഞങ്ങൾ നേരത്തെ ഒറങ്ങും രാവിലെ നേരത്തെ എണീക്കും
ആഹ് എനിക്ക് പിന്നെ രാവിലെ ഞാന് ചെലപ്പോ എട്ടരാ അമ്പത് മണി ക്യാമ്പി പത്ത് മണിക്ക് ക്ലാസ്സിന് പോകും
ഉം ഞാൻ അഞ്ച് മണി അഞ്ചര ആകുമ്പത്തേന് എണീക്കും
ആഹ് അപ്പൊ നേരത്തെ കെടക്കും അല്ലിയോ
നേരത്തേ കിടക്കും
ആഹ് ഞാൻ ചെലപ്പോ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ചിലപ്പോ പതിനൊന്ന് മണിയാവും ഇപ്പഴും ഇൻസ്റ്റേ കളച്ച് കളിച്ച് കളിച്ചിരിക്കും അപ്പോ ഉറക്കം വരുന്ന എപ്പഴാണ് അന്നേരം പോയി കിടക്കും ഫോൺ കൊണ്ടുപോയി കുത്തിയിടുക ഉം അപ്പൊ പോയിക്കെടന്നൊറങ്ങും
ഉം എന്താ പിന്നെ എന്താ ഫുഡ് എന്തെങ്കിലുംക്കെ ഉണ്ടാക്കുവോ
ഫുഡും അങ്ങനെ ഒന്നും വീട്ടില് അങ്ങനെ ഒന്നും ഒണ്ടാക്കാൻ ഒന്നും അറിയത്തൊന്നുല്ല ഞാൻ എപ്പഴും ഒരു ചമ്മന്തിയര ക്കറിയാ മുട്ട പൊരിക്കാൻ അറിയാ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഒണ്ടാക്കാൻ ഒന്നും അയായത് എല്ലാം ഉമ്മിച്ചാണ് ഉണ്ടാക്കുന്നത് ആ അതറിയ ആ അത് പണ്ട് മുതലെ അതു ഒണ്ടാക്കാനറിയോ പിന്നെ നമ്മളീ ദോശയെ ക്കും ഇഡ് ക ക നമ്മള് ചമ്മന്തി ഒണ്ടാക്കത്തില്ലെ വെളുത്ത കളറില് അതറിയാം പിന്നെ എന്തേലുമൊക്കെ വിഴുക്ക് ക്കെ അരിഞ്ഞു കൊടുക്കുന്നൊക്കെ അവൻ ചെയ്തോളും
ഉം
അല്ലാതൊന്നും അറിയത്തില്ല
ആഹ്
ഉം എല്ലാം ഒണ്ടാക്കോ മന്തി ബിരിയാണി
ആഹ് എല്ലാം ഉണ്ടാക്കും
എങ്ങനെയ ഫോണി നോക്കിയാണോ
ഉം ഞാൻ ചെറിയ പ്രായത്തിലെ എല്ലാം പഠിച്ചു ഇൻ്റെ മോള് ഏഴാം ക്ലാസ്സിലാ അവളും ഉണ്ടാക്കും ഒക്കെ ഇപ്പൊ ലീവ് ഉണ്ടെങ്കില് കേക്കുകളോ ഒക്കെ ഉണ്ടാക്കും ഉം പിന്നെന്താ വിശേഷം ഏ ഹലോ കേൾക്കുന്നില്ലാ